ഹലോ ആഹ കേൾക്കുന്നുണ്ട് ആഹ കേൾക്കുന്നില്ലാ ഹലോ
ക്ലിയറാവുന്നില്ല ആ കൊഴപ്പില്ല സംസാരിച്ചോളൂ ആഹല്ല
എന്തെക്കെണ്ട് വിശേ
എന്താണ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ നല്ല വിശേഷ നല്ല വിശേഷമാണ് മഴ ഇപ്പല്ല നല്ല വെയിലാണ്
ആഹ ഇവിടെ ഉ മഴയുടെ ലക്ഷണംമൊക്കെ ഉണ്ട് ഇവിടെ എന്താ മക്കളൊക്കെ ളൊക്കെ എന്തെടുക്കണ്
മക്കളൊക്കെ ഇല്ല ടീ ഞാൻ പുറത്താ അവിടെ ഡ്യൂട്ടിന്ന് വിളിച്ചതാ
ഉം ഡ്യൂട്ടി ജോ ജോലി ഉണ്ടോ ഞാൻ വീട്ടില് വെറുത ഓ എ എന്തിന്റാ ഡി ഫുഡ് വീട്ടീന്നന്നെയായിരുന്നു
ഫുണ്ടഴിച്ചോ ബിരിയാണി
ഫുഡ ഒക്കെ കഴിച്ചു ഓ ബിരിയാണി ആരുണ്ടാക്കി
ഞാനെന്താക്കി ന്നലെ പിന്നെ ണ്ടാക്ക്യേത് മുഹറം പത്തല്ലേ അപ്പന്ന് അങ്ങനെ നോമ്പൊക്കെ ണ്ടേര്ന്ന് അങ് ഏ
അ പ്പർഞ്ഞെരോ
അറിയില്ലേ ണ്ടാക്കാന്
അറിയും നിങ്ങൾ ണ്ടാക്ക്യ രീതിഒന്ന് അറിയാനായിരുന്നു
ഓ അങ്ങനെ ഞാന് പിന്നെ സവാളൊക്കെ വാട്ടീട്ട് ഉള്ള ള്ളൊ വെളുത്തുള്ളീം ഇഞ്ചി ചതച്ചിട്ട് അതിലിടും അ സവാള ഒന്ന് നല്ലോണം വാട്ടണം നല്ല ചൊമപ്പ് വെരെ വാടി പിന്നെ ആക്കും ന്ന്ട്ട് ഇത് ഇതിന്റെ പച്ചമണം മാറുമ്പോ തക്കാളി ഇട്ട് കൊടുക്കും പിന്നെ നമ്മളെ പിന്നെ മസ ബിരിയാണി മസാല ണ്ടല്ലോ അത് വർത്ത് പൊടിച്ച് ഞാൻ വടെ വെച്ചതാണ് എടക്ക് ഇങ്ങനെ ണ്ടാക്കാർണ്ട് മക്കളൊക്കെ പറയുമ്പോ അപ്പൊ ആവശ്യത്തിന് എടുക്കാലോന്നും കെരുതിട്ടെ അങ്ങനെപ്പൊ അത് അതിലിടും പിന്നെ മല്ലിച്ചപ്പും മല്ലിയെലേം പൊതിനേം
ആ
അതാവശ്യത്തിന് അതുടും പിന്നെ ഇച്ചിരി കുരുമൊളക് പച്ചമൊളക് പച്ചമൊളക് പിന്നെ ഉള്ളീം വെളുത്തുള്ളീം ചത ക്ക്ന്നേല് കൊർച്ചതും ഇടും പിന്നെ അരിഞ്ഞി ട്ട് രണ്ട് മൂന്നെണ്ണം അത്ടും പിന്നെ എന്താണ് പിന്നെ ചിക്കനാണെങ്കി ചിക്കന് അല്ലെങ്കിൽ ബീഫ് നമ്മള് വേവി ച്ചതാണല്ലോ ഇടാ ങ്ങനെ ഇട്ടിട്ട് എളക്കിട്ട് അത് ഇത്തിരി തൈരൊയ്ച്ച് പിന്നെ നാരങ്ങാനീര് വേണെങ്കി അതൊഴ്ക്കാ
ആ ചെലേത് ഞാൻ അധികം നാരങ്ങ മാത്രേ ഒഴിക്കൂള്ളു തൈര് ഒഴിവാക്കലാണ് അത ഉം അപ്പൊ അതാ ഞാൻ പിന്നെ മുടി വെച്ച് നല്ലോണം ഒന്ന് വേവാത്ത് ആ ഒന്ന് ഒന്ന് ഇങ്ങനെ ഇറച്ചിയില് പിടിക്കാൻ വേണ്ടിട്ട് നല്ലോണം ഒന്ന് പിന്നെ തീയിലിടും പിന്നെ കുക്കറിലത് കുക്കറിലരി വേവിച്ചിട്ട് അതിൽക്ക് കൂട്ടല ഉം പിന്നെ അവസാനം പിന്നെ സവോള വറുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വ വറത്തിടും
ഇ ഇന്നലതേനെക്കാളും ഇന്നലത്തേക്കാളും ടേസ്റ്റ് ആരിക്കൂല്ലേ ഇന്നലെ ഇന്നത്തെക്ക്
ആ അങ്ങ ടേസ്റ്റാണ് മക്കൾക്കിഷ്ട്ടാ ഇന്നലത്തേതെ പിറ്റേ ദിവസം ചൂടാക്കി കൊടുത്താലവർക്ക് വേറെ
ആ ഭക്ഷണങ്ങളില് ബിരിയാണി മീൻകറിയൊക്കെ ഇന്നലത്തേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസത്തേക്കാ ഇണ്ടാക്കിയേനെ കാളും ടെസ്റ്റ്‌ പിറ്റേ ദിവസത്തേക്കാ
ആവോ അങ്ങനെ അതുകൊണ്ട് അവര് അത് കഴിക്കും
ഓക്കെ ചായ കുടിച്ചായിരുന്നോ ഈവനിങ് ടീ കുടിച്ചാരുന്നോ
കുടിച്ചിട്ടില്ല പിന്നെ ഞാൻ ഈ ഗ്യാപ്പില് ഒരു കൊളും കൂടെ കഴിയാനുണ്ടായിരുന്നു അപ്പ അതങ്ങനെ തീരട്ടെ ടാസ്ക് എന്നാല് ഫുള്ള് ആവും എന്ന് കരുതി ട്ട് അതിന്റെ പണിയിലാരുന്നു ചായ ഉണ്ടാക്കണം ഉം പിന്നെ അത് പൊറ ത്ത് വന്നിരിക്കണം ഇപ്പൊ ഈ വെ വർഷക്കാലായപ്പോ ഉള്ളിൽക്ക് റേഞ്ച് കിട്ടാത്ത ഒരു ഇഷ്യു ഫോണിനെ അപ്പൊ സ് ആ സിറ്റോട്ടിൽ വന്നിരിക്കണം സിറ്റോട്ട വ വന്നിരുന്നിട്ട് തന്നെ കേൾക്കണില്ലന്ന് പറയാണ് ചെയ അങ്ങനെ ആകുമ്പോ നമ്മുക്ക് അവർക്ക് പിന്നെ വോയിസ് റെക്കോർഡ് ല്ലെങ്കിൽ റിജക്റ്റ് ആവല്ലോ
ആ ഓക്കെ
ഉ കൊറേ അഞ്ചാറെണ്ണം ഒന്നല്ല അത സീറോ കാണിക്കണത്
അതല്ല ഈ ചായക്ക് എന്തണോ സ്നാക്സ് എന്താണ് കഴിക്ക
മാക്സിമം ഞാൻഒന്നും ഉണ്ടാക്കിട്ടില്ല പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മക്കള് വല്യ മക്കളൊക്കെ ഇണ്ടാവുമ്പോ പഴമ്പോരിയോ ഒന്ന്
ഡെയിലി ഐറ്റംസ് ആണോ ഒണ്ടാക്കുന്നേ ഡെയിലി ഇണ്ടാക്കോ സ്നാക്സൊക്കെ
ഇല്ല അപ്പഴൊക്കെഇണ്ടാക്കും പിന്നെ അധിക അധികം എളുപ്പപ്പണിയെല്ലും നോക്ക പഴം വാട്ടി കൊടുത്താല് നെയ്യില് പഴം വാട്ടി കൊടുത്താല് ചെറിയ മക്കൾക്ക് അവർക്ക് ഇഷ്ട കാരണം അവരത് കഴിച്ചോളും സ്കൂളിന്നൊക്കെ വരുമ്പോ അത് വാട്ടി വെച്ചാല്
സ്നാക്സ് അത്ര നല്ലതല്ല ട്ടോ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല
ആ ആ അ അത് ആ പഴം വാട്ടിയത് നല്ല എന്നന്നരുതിട്ടത് അങ്ങനെ കൊടുക്കും മെല്ലെ ഗി എപ്പോഴെങ്കിലുമോക്കെ പിന്നെ മറ്റേ ബിസ്കറ്റോ അതേപോലെ ബ്രെഡോ എപ്പഴെങ്കിലുമോക്കെ ഞാ എനിക്ക് വയ്യേ അപ്പൊ അതെടുത്ത്
മക്കൾ സ്കൂളു കഴിഞ്ഞ് വന്നാ ചായാണോ കൊടുക്കാറ് ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ